ഹലോ...
ഏതാ മുടി?
ഹലോ...
കേൾക്കാമോ...?
ആഹാ ഇപ്പോ കേൾക്കാം, പറഞ്ഞോ.
ഓക്കെ കൊറേ നേരണ്ടി- കിട്ടുന്നില്ലായിരുന്നടി.
ആടി കിട്ടുന്നില്ലായിരുന്നു.
എന്ത് എന്താ പരിപാടി?
ഞാൻ ഇവിടെ ഫ്ലാഷ് കാർഡ്- ഉണ്ടാക്കുയായിരുന്നു നാളത്തേക്ക്.
ഓ ഓ പോസ്റ്റിംഗ- എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്- പോയിട്ട് കണ്ടില്ല നിങ്ങളാ. ഞങ്ങക്ക് സാറായിരുന്നടി ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല.
ഞങ്ങൾക്ക് മെഞ്ഞാന്നാണ്. പറ്റാത്ത കാര്യങ്ങളൊക്കൂടെ- അവക്ക് പിന്നെ അറിയാല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടല്ലോ?
ഓ ഓ ഓ...
അതായത്...
ഏ എന്റലേ ഈ നിന്റെ, ആഹ് ആഹ്... അല്ല എന്റേൽ നിന്റെ കോൾടെ ടൈം കാണിക്കുന്നില്ല, അപ്പോ നീ ഒന്ന് പറയണം കേട്ടോ?
ആഹാ പറയാ,
ഓക്കെ... ഓക്കെ... പറഞ്ഞോ... പറഞ്ഞോ...
ഉം എന്തക്കെണ്ട്‌ വിശേഷം? ഇന്ന് പോയിട്ട് എങ്ങനേക്കണ്ട്‌?
ഏയ് കൊഴപ്പം ഇല്ല, സാറാണെങ്കി ഫുൾ ടൈം. അത് ഉം ആ പീഡിയാട്രിക്- കോർണറിനെ തന്നെ കാണ്,
ആഹാ...
ഫുൾ ടൈം എന്ന് വച്ചാ ഒരു, ഒരു വൺ അവർ കാണത്തില്ല. ബാക്കി ഫുൾ ടൈം അതിന്റകത്ത് തന്നെ കാണും.
ആഹാ...
അപ്പ അത് പിന്ന അത് കൊറച്ച് ഇത്, ഫുൾ ടൈം എന്ന് വച്ചാ- സാറ് ഇങ്ങനെ ആ മൂന്ന് സ്റ്റേഷൻ അങ്ങോട്ടും, ഇങ്ങോട്ടും, ഇങ്ങോട്ടും, അങ്ങോട്ടും, ഇങ്ങോട്ടും, കറങ്ങി ക്കോണ്ടിരിക്കും.
അപ്പോ നിങ്ങക്ക് അസസ്മെന്റ് ഒക്കെ ചെയ്യണോ?
ആ ചെയ്യണം.
ഫുള്ള് എങ്ങനെ മറ്റേ ബുക്കക്ക- വെച്ച് തന്നെ ചെയ്യണ ആക്ടിവിറ്റി- ബുക്കക്ക വെച്ച് തന്നെ ചെയ്യാനുള്ള-
ആ ആക്ടിവിറ്റി ബുക്കു വച്ച് ചെയ്യണം.
എല്ലാം ചെയ്യണവടി എന്താച്ചാ, ആക്ടിവിറ്റി ബുക്ക് വെച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് സംഭവം എന്ന് വച്ചാ- വലിയ വിശയം ഇല്ല സാറിന് പിന്നെ പ്രൊജക്റ്റ്‌ ചെയ്യുന്നതിലാണ് എല്ലാം ഇരിക്കുനക
ഓഹ്
സാറിന് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം
അതാണ് വേണ്ടതല്ലേ
ഉം ഇത് സാറിങ്ങനെ കൊമ്യൂണി റ്റീവ് ഡെവലപ്മെന്റ് ഇപ്പ നമ്മളിങ്ങനെ പറയൂല്ലേ എന്തര് സ്റ്റേജ് പ്രീ കൺവെഷൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാ- അത് നിനക്ക്‌ എങ്ങനെ മനസ്സിലായന്ന് ചോദിക്ക്‌
ഓഹ് വെരി ഗുഡ്
അപ്പന്നെ അപ്പ പിന്നെ നമ്മള് അത് ആ- പിന്നെ അതുകൂടെ പറയണം കൊച്ചിന് ഇങ്ങനെ സൂപ്പർമാൻ സ്പൈഡർമാനെ ഒക്കെ ഇഷ്ടമാണ് സാർ അങ്ങനെക്കെ പറയണം
അങ്ങനെക്കെ നമ്മള് എക്സ്പ്ലെൻ ചെയ്ത് നോക്കണം അല്ലെ
ഓഹ് എന്ന് വച്ചാ സാറിയിങ്ങനെ ചോദിക്കും അത് നിനക്ക്‌ മന നമ്മക്ക്‌ മന- നമ്മള് പറ കാര്യം പറയണെങ്കി നമുക്കത് മനസ്സിലാവണാ യിരിക്കുമല്ലോ
അങ്ങനെ
അപ്പ പിന്നെ അങ്ങനെ നമ്മള് പറഞ്ഞു കൊടുക്കണം പിന്നെ - പിന്നെ വൈവ അത് അതിനേകാട്ടി വലിയ വിഷയം
വൈവ നിങ്ങക്ക് ആരാണ് ചെയിക്കാൻ വരുന്നത്
സാറ്
സാറാണാ ഓ സാറെന്ത് ചെയ്യുന്നു
സാറ് ഞങ്ങളടുത്ത് ഇങ്ങനെ ഞങ്ങള് ഈ സാധനം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പ സാറ് പറഞ്ഞ്- ഓക്കെ നെക്സ്റ്റ് വൈവക്ക് റെഡി ആയിക്കോളൂ ഒരു ഒരു ആള് രണ്ട് വൈവ വെച്ച് പറയണം അപ്പ ഞാനും അനുശ്രീയുവാരുന്നു ഒരു സ്ഥലത്ത് നിന്ന് -
ആ
അപ്പഴ്‌ത്തേക്ക് ഞങ്ങള് ഞങ്ങക്ക്- ഞങ്ങള് വൈവ പറയാൻ പറഞ്ഞ് ഞങ്ങളെ കിളി പോയി ഞങ്ങടെ കൈയില് എന്റെകൈയിലാണെങ്കിൽ വൈവ- സയിൻ ചെയ്യുന്ന പേപ്പർ പോലും ഇല്ല അങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ നിന്നപ്പ- ക്കും മറ്റേ ഗ്രോത്ത് ആന്റ് ഡെവലപ്മെന്റും നമുക്ക് വൈവുണ്ടല്ലോ അങ്ങനെ ഞങ്ങള് വിചാരിച്ച് ഇൻഫന്റും ടോൾലറും പഠിക്കാം അതാവുമ്പ പറയാല്ലോ അങ്ങനെ അങ്ങനെ - പിന്നെ ഇൻഫന്റയും ഇൻഫെന്റ് ആദ്യം വിചാരിച് ഒന്ന് പഠിക്കാ സാറ് എന്തായാലും നൂറ് ഫയൽ നോട്ട് തരുമന്നറിയാവുന്ന ഒന്ന് പഠിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇൻഫന്റ് പഠിച്ചു ഇൻഫന്റ് പഠിച്ചിട്ട് ചെന്ന് കേറിക്കൊട്- ഓർമ്മയൊള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല ഒരു അതിന്റെയാത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ആയിരം ക്വസ്റ്റയൻ സാറ് ചോയിച്ചു
സാർ ഓ അതിന്റെകത്ത് സാറിങ്ങനെ ഭയങ്കര എന്റർടൈമെന്റ് സാറിങ്ങനെ- ഫൈൻഡ് ഔട്ട് പോയി നോക്കിട്ട് വാ അങ്ങനെ ഇമ്മാതിരി - ഫണ്ണ് ഫണ്ണ് ഫണ്ണ് കാണിക്കുന്നതന്ന്
എടി നീ പറയുന്നത് എനിക്ക് ക്ലിയറല്ല കൊറച്ചും കൂടെ അടുത്ത് വെച്ച് സംസാരിക്കുവോ
ആ സാറിനെ നമ്മളെ ജീവിതം വെച്ചാണ് ഫണ്ണ് വിളിക്കുന്നത്
ഓഹ് സത്യം എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട്- ആദ്യം നമ്മടെടുത്ത് ചോദിച്ച് എന്തോന്ന് ഒബ്ജെക് പെർമനൻസ് എന്തോന്നു ചോദിച്ചു അപ്പോഴേത്തെക്ക്‌ - ആ അത് സംഭവം എന്ന് വെച്ചാൽ ഈ ചെല കൊച്ചുങ്ങ എല്ലാ കൊച്ചുങ്ങളും- നമ്മളിപ്പോ ഒരു ബോൾ കിലുക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ബോള് ആ ബോള് അവിടെനിന്ന് എടുത്ത് മാറ്റിയാലും അവന് അവിടെ തന്നെ നോക്കി കൊണ്ടിരിക്കില്ലേ
അതാണ് ഒബ്ജകറ്റീവ് പറയുന്നത് എന്ന് വെച്ചാ ഒരു സാധനം- സാധനത്തിന്റെ ഫീലോ കാണുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിലും ആ സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അത് അവിടെ ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കുന്ന സാധനമാണ് ഇത് എന്ന് തോനുന്നത്. ഒബ്ജെക്റ്റ് പർമനെൻസ്. പിന്നെ പാമാർ ഗ്രാസ്സ് പിൻസാർ ഗ്രാ ഗ്രാസ്- ആ പിൻസാർ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല- മാമാട് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ പാമാർോക്കെ ഇനി നീ പിൻസാര ഞാൻ പിൻസാറ്എന്ന് ആദ്യമായിട്ട് ഇന്നാണ് അത് കേൾക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിളിൽ പോയി നോക്കിയിട്ട് അത് പറഞ്ഞു അപ്പൊഴാണ് അടുത്ത ക്വസ്റ്റയൻ- എപ്പോഴാണ് ഒരു കൊച്ച് കയ്യിൽ രണ്ട് സാധനങ്ങൾ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റ പറ്റുന്ന ഏത് മാസത്തിലാണ്? ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയാമോ? ഞാന് ഞാനിങ്ങനെ ചുമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് സാർ നയന്റ്റ വ ഇലവൻ മന്ത്സ് അപ്പൊ പറഞ്ഞ ആ ശരി- ഇന്ന് അനുശ്രീടെ അടുത്ത് പോയപ്പോ അനുശ്രീ ചോദിച്ചു- കൊച്ചങ്ങൾക്ക് നോൺ വെജ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന് എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ അവള്‍ പറഞ്ഞു സാർ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അങ്ങിനെ സാർ അത് ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിച്ച ഞാൻ പറഞ്ഞു സാർ സിക്സ് മൻസ് എന്ന് പറഞ്ഞ് നീ എവിടെഡീ കണ്ടിട്ടുള്ളത് കൊച്ചുങ്ങൾക്ക് സിക്സ് മന്ത്സിൽ നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യുതെ ചോദിച്ചു എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു സാർ ഗൂഗിള് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു- ഗൂഗിൾ നോക്കിയപ്പോൾ അതിൽ കിടക്കുന്ന സിക്സ് മന്ത്സ് തന്നെ. അപ്പോൾ അങ്ങേര് ഗൂഗിളിനെ ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ എവനാടാ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ ഈ തള്ളാക്കിന്ന് എ പറഞ്ഞ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിച്ചിട്ട് വരാ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറെ നേരം തേഞ്ഞ് അവിടെ ഇരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ ആയിരുന്നു?
ഈ ആറാം മാസത്തിലല്ലേ ചോറ് കൊടുക്കുന്നത്?
ആഹ് ചോറ് കൊടുുന്നതിന്റെ കൂടെ നമ്മൾ ഈ നോൺ വെജ് ഇൻട്രോഡ്സ് ചെയ്യുമല്ലോ?
ആഹ് ആഹ് സമയത്ത് ഒക്കെ കൊടുക്കുമല്ലൊ ചെറുതായിട്ട് നമ്മൾ ഇവിടെ ഫിഷ് ചെറുതായിട്ട് കൊടുക്കത്തില്ല
ആഹ് ഫിഷും ചിക്കനും കൊടുക്കുവല്ലോ മറ്റേ ചിക്കൻ ഇങ്ങനെ വേവിച്ച് പുഴുങ്ങി ആഹ് അത് പറഞ്ഞപ്പോ അങ്ങേര് പറയുന്ന എവിടെ ഏത് നാട്ടില്‍ ഇതിനിടയിൽ ഈ നോൺവെജ് ആറ് മാസതിൽ കൊടുക്കുന്ന
പറഞ്ഞ നമ്മള് സാധാരണ മലയാളികളല്ലേ ഇപ്പൊ കൊടുക്കും സാറ് പഠിപ്പിക്കണ സാറ് പറയാണ് ഇപ്പൊ കൊടുക്കൂല അത്ര
ആഹ് പക്ഷേ ഗൂഗിളിൽ കൊടുക്കുവെന്നാണ് എഴുതിയിരിക്കുന്നത് മുട്ട മാത്രം ഒമ്പത് മാസം കഴിഞ്ഞേ കൊടുക്കുള്ളൂ.
ഓഹ്
പിന്നെ പറ പിന്നെ ഞങ്ങള് ഞങ്ങളടുത്ത് പറഞ് ടെക്സ്റ്റ് നോക്കി പറയാൻ അപ്പ ടെക്സ്റ്റ് ഇരിക്കുന്നു നോക്കി പറയാൻ അങ്ങനെ പറഞ്ഞ് സാർ പറയാന്ന് പറഞ്ഞ പ്പോ സാറ് അങ്ങ് അഞ്ച് അപ്പഴത്തേക്ക് തന്നെ അഞ്ച് നാപ്പതായി സാറ് പറഞ്ഞ് ബാക്കി നാളെ പറഞ്ഞാതി പൊക്കോളാം പറഞ്ഞ് അന്നൂസം ഞാമ്പോണ് ഒരു അഞ്ചേ മുക്കാലാവുമ്പോ നമ്മളടുത്ത് എറങ്ങാൻ പറഞ്ഞു.
ആഹ്-
അപ്പ ന്ന് അപ്പ നീയൊന്നാലോചിച്ച് ഒരു ഇൻഫന്റ് പറഞ്ഞു തുടങ്ങിയതാണ് രാവിലെ ന്നച്ച വന്ന് മൂന്നര ആയപ്പോ ഞങ്ങള് പ്രസെന്റ് ചെയ്ത് കഴിഞ് എല്ലാം എന്നിട്ട്- നമ്മള് ലാസ്റ്റ് അഞ്ചരയ്ക്കാണ് ഒരു ഇൻഫന്റ് ഞാനും അനുശ്രീ മാത്രം ച്ചാ രണ്ടാൾ ആ കാര്യേ ഒണ്ടായിരുന്നുള്ളൂ നമ്മള് അന്നിട്ട് പറഞ്ഞു തീർത്തത് അപ്പൊ അതിനെ കുറിച്ച് അപ്പ അപ്പ ആ വൈവേ എമ്മാതിരി എത്രത്തോളം പറയിപ്പിക്കുമെന്ന് മനസ്സിലായച്ചാ ഫുൾ ഫൈൻഡ് ഔട്ട് ആണ് ഉം
എല്ലാരും ഭയങ്കര ഇതാണ് എന്നു വെച്ചാ നമ്മളെ പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കത്തില്ല എന്നിറ്റ് പറയും നമ്മള് ഒന്നും കംപ്ലീറ്റും ചെയ്യുന്നില്ലാന്ന് ഇതാണ് ഏഹ് നമ്മള് പറഞ്ഞു തീർക്ക്
ഗായത്രിയുണ്ടോ അവിടെ?
ഇല്ല അത് ഇവിടത്തെ മറ്റേ കൊച്ച് റൂംമേറ്റ് കൊച്ച്
ഓഹ് ഓഹ് ഓഹ് അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഗായത്രി നിങ്ങളൊരുമിച്ചായിരിക്കും ഫ്ലാഷ്
അല്ല ഞാൻ ഒണ്ടാക്കി കഴിഞ്ഞു അതിനിനി നാളെ ഭയങ്കര കറക്ഷനാണെന്ന് പറയുന്നു മാഡം
അഞ്ചാ ആഹ് ആഹ് മാം കൊറച്ച് കറക്ഷനാണ് കൊഴപ്പല്ല നല്ല വൃത്തിക്ക്‌ പെൻസില്ട്ടോണ്ട് എഴുതിയാ മതിയല്ലോ
ഭയങ്കര കറക്ഷനാണെന്നാണ് ചോദിച്ചവരെല്ലാം
ആഹ് ആഹ് ഓഹ് അത് പ അത് അറിയാല്ലോ നിനക്ക് അറിയാല്ലോ
നൂറ് കറക്ഷൻ ഇണ്ടെന്നാണ് പറയുന്നെ ഇന്നി അത് എന്താവോ എന്തോ
ആഹ് എന്തെരെങ്കിലുവൊക്കെ ആവട്ട് പിന്നെ ഇങ്ങനെയെങ്കിലും ആഹ്
സാറ് വേറെന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചാ?
വേറെ അങ്ങനെയൊന്നുല്ല സാറ് കൊറച്ച് ഇന്ന് നല്ല വൈ മൂഡായിരുന്നു സാർ ഇന്ന് എന്ന് വെച്ചാ നല്ല വൈബായിരുന്നു സർ ചിരിച്ചോണ്ടാണ് എവിടാ?
ആറ്റിങ്ങല്
വൈകുന്നേ ഞങ്ങളിന്ന് കൊറച്ചു നേരത്തെ എത്തി ഇന് എടി ഇന്ന് നാല് ബസ്സ് ഒണ്ടായിരുന്നു
നാല് ബസ്സോ?
ഓഹ് ജൂനിയേഴ്സ് വന്നു ഏറ്റവും ജൂനിയേഴ്സ്
അല്ല എന്നാലും മൂന്ന് ബസ്സല്ലേ വരൊള്ളൂ
അല്ലേ അ വൈകുന്നേരം ഞങ്ങക്കിന്ന് നാലെണ്ണം ഒണ്ടായിരുന്നു എനിക്ക് തോനുന്നു തമ്പാനൂരുണ്ടല്ലോ?
ഓഹ് ആ ബസ്സായിരിക്കും
ആഹ് അങ്ങനെ മൊത്തത്തി നാലെണ്ണം ഒണ്ടായിരുന്നു അപ്പൊ അപ്പഴ്ത്തേക്കീ ആറ്റിങ്ങല് പോണ ബസ്സ് സ്ട്രൈറ്റ് ആണ് വന്നത് ശ്രീകാര്യവല്ലായിരുന്നു
ഓഹ് അങ്ങനെ നിങ്ങള് നേരത്തെ എത്തി
ആഹ് എന്ന് വെച്ചാ ശ്രീകാര്യ പോണ ബസ്സിലായിരുന്നു നമ്മളെ പിള്ളേര് കയറിയെ പക്ഷെ നമ്മള് ആറ്റിങ്ങേ പോണ ബസ്സിലാണ് കയറിയെ ആവണിയൊണ്ടാര്ന്ന് ആവണിയും ഞാൻ അദ്വൈതാദിത്യേം ആഹ് പിന്നെ ഒരു അഭിഷേക് ആഹ് ധീരജ ആഹ് ആരതി നമ്മളത്ര നമ്മളത്ര പേരെ നമ്മളയ്ന്നൊണ്ടാര്ന്നൊള്ളൂ ബാക്കി എല്ലാരും ജൂനിയേഴ്സാര്ന്നു ന നമ്മളെ ഏറ്റവും ഏറ്റവും സൂപ്പർ സൂപ്പർ ജൂനിയേഴ്സ്. ഏറ്റോം താഴെയൊള്ളോര് അവരാരുന്നു.
ഉം ശെരി എടി
ഉം ശരി എടി എന്നാ
ആഹ് ആഹ്